ആഹ്
പ്പോ
കേക്കാം കേക്കാ നന്നായിട്ട് കേക്കാം
നിങ്ങടെ അവിടെയൊക്കെ മഴയുണ്ടോ
മഴയുണ്ടോന്നോ എന്തൊരു പെരു മഴയാ
ഇവിടെ ഭയങ്കര മഴ കറണ്ട് ഇല്ലായിരുന്നു കറണ്ട് പോകോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല കറണ്ട് പോകുന്നണ്ടം വരെ സംസാരിക്കാം
ആഹ് ഓക്കെ എന്താ അവിടെ വൈഫയ് ആണല്ലേ
വൈഫയ വൈഫയ അതുകൊണ്ട് അല്ലെങ്കിൽ മഴ മാനത്ത് കാണുമ്പോ കറണ്ടുപോവും നല്ല ഇടിയും ആഹ് ഇടിയും കുടുക്കും ഒക്കെ ഉണ്ട് അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നാലും വഴിയുന്നതും സംസാരിക്കാം
കുഴപ്പല്ല ഇപ്പ എത്ര സ്ഥലങ്ങളില്ല വെള്ളം ഇല്ലാത്ത കുറച്ച പേർക്ക്
അതാ ഇത്തിരി മഴ പെയ്യട്ടെന്ന് വിചാരിച്ചു
എല്ലാരും വെള്ളം മേടിക്കവാ
എല്ലാരും മേടിക്കോ ഞങ്ങള വീട്ടില് എന്റെ വീട്ടിലൊക്കെ സ്വന്തം വീട്ടിലൊക്കെ വെള്ളം മേടി
എല്ലാടം വെള്ളം മേടിക്കുവാ
കഴിച്ചോ അതോ ഇനി കഴിക്കത്തേ ഉള്ളോ
കഴിച്ച് കഴിച്ച് ഇന്ന് കുറെ മധുരം കഴിച്ച അങ് മത്ത് പിടിച്ചരുന്നു അപ്പൊ മധുരം കഴിച്ച കഴിഞ് മത്ത് പിടി ച്ച എനിക്ക് ചോറ് കഴിക്കണം അങ്ങനെ ചോറ് കഴിച്ച് നേരത്തെ
ആണോ ചോറിന എന്തോയിരുന്നു കറി
ചോറിന് മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് നേരത്തെ അല്ലെ ഞങ്ങളുടെ ഇവിടെ എല്ലാവരും നേരത്തെ ഫുഡ് കഴിക്കും എന്ന് വച്ചാ ഉറങ്ങുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ഡൈജസ്റ്റ്
ഗുഡ് അങ്ങനെ വേണം എല്ലാരും സാധാരണ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് കഴിക്കുവ അപ്പയെ കയറി കിടക്കുവ എ ഫുഡ് കഴിച്ച് രണ്ട് മണിക്കൂറെ എങ്കിലും കഴിഞ്ഞിട്ടേ കിടന്നുറങ്ങാമ്മൊളൂ
ഞാനങ്ങനെ ഫുഡ് കയിച് രണ്ട് മണിക്കൂറി ഇരിക്കും
ഞങ്ങടെ വീട്ടിലും അങ്ങനെയാ ഞങ്ങടെ വീട്ടില് ഞങ്ങളൊരു ഏഴരയൊക്കെ ആവുമ്പോ കഴിക്കും
ആ ബാക്ക്ഗ്രൗണ്ടിൽ എന്റെ നോയ്സ് ഉണ്ടോ
ഇല്ല
ആഹ് ഓക്കേ
മഴ പെയ്യുന്നുണ്ട് ജ ഇത് ജെനല് തുറന്നിട്ടിരിക്കുവ
അല്ല മഴ മഴയുടെ ഇടിടെ സൗണ്ട് വരുവായിരിക്കും
ആഹ് അത് കൊഴപ്പഇല്ല അത് നമ്മള് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ
ആഹ് പിന്നെ ഹലോ ആ എന്തെങ്കിലും അലർജി ഉണ്ടോ
ഇല്ലില്ല
ആഹ് എനിക്കുണ്ട് പൂച്ചയുടെക്കെ അലർജി
അതെല്ലാം മിക്കവാറുള്ള കൊച്ചുങ്ങൾക്കല്ലാം ഉണ്ട് പൂച്ചയുടെ എന്റെ മോന് ഡസ്ത് അലർജി ഉണ്ട്
എന്താ അലർജി എനിക്ക് ഇഷ്ടേല്ല ചില ദിവസം രാവിലെ എണീക്കുമ്പോഴത്തേക്ക് തുമ്മി തുമ്മി തുമ്മി തുമ്മി തുമ്മി തുമ്മി തുമ്മി തുമ്മി അങ്ങ് ചാവും
ചെവിയൊക്കെ ഇങ്ങനെ മൂടി വെച്ചോണ്ട് കിടന്നുറങ്ങണം
മൂടി വെച്ചോണ്ട് കെടന്നുറങ്ങിയാലും മൂടി വെച്ചെണ്ടണറങ്ങിയാലും തുമ്മും പിന്നെ മുഖ്യമന്ത്രിയൊക്കെ തിരഞ്ഞെടുത്തല്ലോ
ആഹ് തെരഞ്ഞെടുത്ത് തതിരഞ്ഞെടുത്ത്
അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം
മുഖ്യമന്ത്രിയായി ഫസ്റ്റ് പിള്ളാരുടെ കു കുട്ടികളുടെ റിസൾട്ട് അനൗൺസ്മെന്റ് ആരുന്നെന്ന് തോന്നുന്നു
ആഹ് ആരുന്നായിരുന്നു പിന്നെ പക്ഷെ ഇവര് കേറുന്നതിന് മുന്നേ കൊ ഇവർ ഇത്രയും ഗ്യാരന്റിി കൊടുക്കണ്ട പറയണ്ടായിരുന്നു
ഉം ഉം
ഇപ്പൊ അതിനെതിരെ എത്ര എത്രമാത്രം ഏഹ് പ്രശ്നങ്ങളാ നടക്ക്ന്നത്.
ആഹ് അതൊക്കെ അങ്ങ് കൊഴപ്പില്ലാതെ പൊക്കോളും. വേറെ എന്തുവാ? അതൊക്കെ എങ്ങ് പൊയ്ക്കോളു ഒരു സൈഡി കൂടെ.
ഉം
പിന്നെന്തുവാ? നീ കോ ഇതൊക്കെ തൊറക്കാറായോ സ്കൂളൊക്കെ?
ആഹ് സ്കൂളൊക്കെ തൊറക്കാറായി. ഹലോ കേക്ക്ന്നില്ലേ?
കേക്കുന്നുണ്ട്.
പിന്നെന്തിനാ ഹലോ പറഞ്ഞത് ഒന്നൂടെ?
അല്ല എനിക്ക് തോന്നി കട്ടായെന്ന്. കറണ്ട് പോയോന്നൊരു സംശയം.
അല്ല എനിക്ക് ചെറുതായിട്ട് തുമ്മലുണ്ട്. അപ്പൊ അത്
ആഹ് ആഹ് ആഹ്.
ആഹ് അങ്ങനെ.
ഉം
ഇല്ല. ഞാൻ ഞാൻ ചോദിക്കട്ടെ? ഇപ്പ നമ്മള് എവിടെന്നേലും പൊറത്തുന്നൊക്കെ ഫുഡ് കഴിച്ചാലേ ഭയങ്കര വെള്ളം ദാഹവാ.
അതിനകത്ത് ഈ അജിനോമോട്ടോ എന്ന് പറയുന്ന ഒരു സാധനണ്ട്. അതായത് പിന്നേം പിന്നേ അവിടുന്ന് പോയി. കഴിക്കാൻ വേണ്ടി നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും. അവിടുന്ന് കടെന്ന് തന്നെ കഴിക്കാൻ അതിനകത്ത്ത്താ അപ്പൊ അത്രത്തോളം ഇത് അകത്ത് ചെല്ലുമ്പൊ നമുക്ക് വെള്ളത്തോടുള്ള ദാഹം കൂടും.
അടിപ്പിച്ച് കൊറെ ദിവസം നമ്മള് ഫാസ്റ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാ. പിന്നെ ഭയങ്കര നെഞ്ചരിച്ചിലും വെള്ളം ദാഹവും അങ്ങ് ഭയ
കഴിവതും പൊറത്ത്ന്ന് കഴിക്കാതിരിക്കണം. അത്യാവശ്യം മാത്രം കഴിക്കണം.
ആഹ് ഇപ്പൊ കൊറച്ച്സം കൊണ്ട് അടുപ്പിച്ച് എന്തെങ്കിലൊക്കെ പൊറത്ത്ന്ന് കഴിക്കുന്നുണ്ട്.
തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോ മാത്രേ എന്തേലും കഴിക്കാം മോളെ. അല്ലാത്ത കഴിവതും മാക്സിമം. വീട്ടിലെ ഫുഡ് തന്നെ കഴിക്കാൻ ശ്രമിക്കണം.
ഈ ഹോസ്റ്റലിലൊക്കെ നിക്കുമ്പം. പൊതുവേ ഞാൻ കഴിക്കാറില്ല. കാര്യം ഞാൻ ഹോസ്റ്റലിന്ന് പിന്നെ പൊറത്തോട്ട് അങ്ങനെ അധികം പോകത്തില്ല.
ആഹ് ആഹ്.
നാല് മണിക്കത്തെ കടി കഴിക്കാ. അല്ലാണ്ടൊന്നും കഴിക്കത്തില്ല.
ഉം. എല്ലാരും ചായയിലൂടെക്കെ ഒരു കടിയൊക്കെ കഴിക്കാം. അല്ലാതെ ഈ സ്ഥിരം. വല്ലപ്പോഴും കഴിക്കുന്നോണ്ട് കൊഴപ്പൊയില്ല. എന്നും അങ്ങ് പൊറത്തുന്ന് പോയി ഫുഡ് കഴിക്കാതിര്ന്നാ മതി.
ആഹ്.
പിന്നെന്തുവാ?
കാ ഇപ്പൊ എന്ത് തോന്നും. മഴ വരുന്നതാ
മഴ ഇഷ്ടവാ. മഴ എനിക്ക് കേക്കാനും ഇഷ്ടവാ. മഴ കാണാനും ഇഷ്ടവാ. മഴ നനയാനും ഇഷ്ടവാ. മൂന്നും ഇഷ്ടവാ.
മഴ നനഞ്ഞിട്ട് പനി പിടിക്കാൻ.
പനി പിടിക്കണോന്നല്ല. പണ്ടൊക്കെ കുഞ്ഞിലെയൊക്കെ ഞങ്ങടെ വീട്ടില് മഴ പെയ്യുമ്പോഴായിരുന്നു കുളിക്കുന്നത്. ആ സമയത്ത് മഴ പെയ്യുമ്പോ ഒന്നൂടെ പോയി കുളിക്കും കുളിച്ചാലും ശരി എല്ലരും ആഹ് ന്ന വല്യ ഇഷ്ടവാ. മഴ കണ്ടോണ്ടിരിക്കാനും ഇഷ്ടാ പക്ഷേ ഈ ഇടി മഴ ഇടിയൊക്കെ ഉള്ളപ്പോ അത് റി അത് ഒരു ഇതല്ല കാരണം നമുക്ക് ജനല് തൊറന്നിട്ടൊന്നും മഴ കാണാനിരിക്കെ ഇഷ്ടമല്ല മഴക്കൊരു നമ്മള് രാത്രി കെടക്കുമ്പഴൊക്കെ ഈ ജനല് തൊറന്നിട്ട് കെടന്നാല് ഈ മഴക്കൊരു ചെറിയ സൗണ്ട്ണ്ട്. അതിന് സത്യത്തി പറഞ്ഞാ അതൊരു സംഗീതത്തിന്റെ സൗണ്ടാ അത് കേക്കാൻ നല്ല സ്വ രസാ പക്ഷേ മഴ അധികായാലും കൊഴപ്പ മഴ അധികാവുമ്പോ എനിക്ക് ഭയങ്കര പേടിയാ വല്യ മഴയാവുമ്പോ എനിക്ക് പിന്നെ പെട്ടെന്ന് ടെൻഷനാവും വെപ്രാളം കൂടി ശ്വാസം മുട്ടുന്നോലൊക്കെ തോന്നും. അപ്പൊ എനിക്ക് തോന്നും വെള്ളപ്പൊക്കം വരോന്ന് എനിക്ക് എപ്പഴും അങ്ങ്ല്ല വയനാട്ട്ലെ കാര്യം ഓർമ്മ വരും അപ്പൊ ഞാൻ എുന്നേറ്റ് കുത്തിയിരുന്നിട്ട്. മഴയുടെ ആ ഒരു ശക്തി കൊ റയുമ്പഴാ പിന്നെ കെടക്കുന്നെ.
ആഹ് എനിക്കങ്ങനൊന്നും മഴയുടെ സ സംഗീതൊന്നു കേക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ലാട്ടോ.
പക്ഷേ മഴ ആസ്വദിക്കണംന്നാ പറയുന്നെ മഴയെ ആസ്വാദിച്ചാൽ നമുക്ക് നല്ലായിട്ട് അത് മഴക്കൊരു താളൊണ്ട്. കേക്കാൻ പറ്റും.
ഞാൻ മഴയത്ത് കളിക്കും പക്ഷേ എനിക്ക് പിറ്റേന്ന് പനി പിടിക്കും.
ആഹ് അതാ പ്രശ്നം. അത് നമ്മള് എടയ്ക്കൊക്കെ മന മഴ തലയൊക്കെ ചൊവ്ന് തോർത്താതയും കുഞ്ഞിലൊക്കെ പറയുന്ന കേട്ടിട്ടില്ലിയോ? കൊച്ചുങ്ങളെ കുളിപ്പിക്കുമ്പോ നന്നായിട്ട് തല തോർത്തര് ഇച്ചിരി വെള്ളം വച്ചേക്കണം കാരണം അവര് മഴയും വെയിലു ഒക്കെ കൊള്ളുമ്പം അവർക്ക് പെട്ടെന്ന് പനി വരാതിരിക്കണങ്കിൽ അങ്ങനെ ചെയ്യണംന്നാ പറയുന്നേ എനിക്കറിയത്തില്ല അതിലെ എത്രത്തോളം യുക്തി ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല.
അന്നിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടോ?
അഹ് ആദ്യക്കെ അങ്ങനൊന്നു ചെയ്ത് നന്നോണം തൊടപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് പനി വരല്ലോല്ലോ എന്ന് വിചാരിച്ച് നല്ലോണം തൊടച്ച് രാസനയ്ത് തലയിലാ രാസനാദി പൊടിയൊക്കെ ഇട്ട് അങ്ങനൊക്കെ ചെയ്യുവാരൂന്ന്. അപ്പൊ എപ്പഴും അസുഖ അപ്പൊ എല്ലാരും പറയും അങ്ങനെയല്ല കൊച്ചുങ്ങളാവുമ്പോ തലയൊന്നും വലിയതായിട്ട് തോത്തണ്ട ച്ചിരി വെള്ളം നനവൊക്കെ ഇരിക്കണം. അവര് വിയർപ്പും ആഹ് മഴയും വെയിലൊക്കെ കൊള്ളേണ്ടവരാ അങ്ങനെ ആവുമ്പോ അവർക്ക് അത്ര വരത്തില്ലെന്ന്. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് കൊ എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മള് കുറെ നാൾ നോക്കുമ്പോ ആ വല്ല്യ ഇതൊന്നും ഏക്സതില്ല ആ പഴയതിന്റെ അത്രം. ഉം അവരെ മണ്ണിലും ചെളിയിലും മൊക്കെ അവര് മണ്ണിൽ കളിച്ച് വളരട്ടെ എന്നാണ് പറയുന്നത് കുഞ്ഞുങ്ങളൊക്കെ. ഇപ്പ ഉള്ളവരാരെങ്കിലും കുഞ്ഞുങ്ങളെ പൊറത്തു വിടോ കളി ക്കാൻ വിടോ ഇല്ല അവരെല്ലാരും എല്ലാരും ഫ്ലാറ്റിലും ഒരു വ്യൂരും മുറിക്കകത്ത് കുത്തിയിരുന്ന അങ്ങോട്ടു ഇങ്ങോട്ടും മൊബൈൽ ഫോൺ കണ്ട അതിനഡിക്റ്റായി ഗെയിം കണ്ടാതെ ഇത് അഡിക്റ്റായി ടി വിക്ക് അഡിക്റ്റായി കൊറേ സാധനങ്ങളും വാങ്ങി വെച്ച് ടി വിയും കണ്ട് അതൊക്കെ തിന്നിങ്ങനെ ഇരുന്ന് കുഞ്ഞുങ്ങളെല്ലാം തടിച്ച് ആര്ക്കോരെസ് സൈസുല്ല ഒന്നുല്ല പണ്ടത്തെ കൊച്ചങ്ങളെല്ലാംന്ന് പറഞ്ഞാ സ്കൂൾ വിട്ട് വന്നാ ഉടനെ പോയി കളിക്കുവായിരുന്നു.
എല്ലാ പിള്ളേർക്കും അങ്ങനെ വണ്ണം വയ്ക്കുന്നത് വീ ചുമ്മാ ഇരുന്ന് മാത്രമല്ല ചിലപ്പോൾ ജീനിൻ്റതൊക്കെ ആയിട്ട് വരും.
ആഹ് ജീനിന്റെ വരും എന്നാലും കൊറച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് കി
ഫാറ്റ് ഫാറ്റ് ബോഡില് അടിഞ്ഞ് കൂടുവന്നേ ഉള്ളൂ മീൻസ് വയറും കൈയ്യൊക്കെ.
ആഹ്
അല്ലാണ്ട് മറ്റേ വെയ്റ്റ്.
കൊറച്ചൊക്കെ എക്സർസൈസ് ചെയ്യോ കൊറച്ചൊക്കെ നടക്കുയോ കൊറച്ചൊക്കെ കളിക്കിയോ ഒക്കെ ചെയ്യുമ്പം. പണ്ടൊക്കേന്ന് പറഞ്ഞാൽ നമ്മുടെ കു സ്കൂളിലെ പിള്ളാരൊക്കെ എങ്ങനായിരുന്നു? ഞങ്ങളൊക്കെ പഠിച്ച കാലം തൊട്ട് ആഹ് ആയിലും ഏഹ് നമ്മളൊക്കെ കുറെ ദൂരം എത്ര കിലോമീറ്ററോള്ളോളം. നടന്നായിരുന്നു പോയതും വരുന്നു അതും ഒരു ദിവസം നാലുവട്ടൊക്കെ നടക്കും, രാവിലെ ഉച്ചക്കും വൈകിട്ട് ഒക്കെ. പക്ഷെ ഇപ്പോഴത്തെ പുള്ളേരെ എങ്ങനെ ആഹ് വീടിന്റെ മി റ്റത്തും കൊണ്ടു വന്ന് സ്കൂൾ വണ്ടി നിർത്തി അതിനകത്തങ്ങോട്ട് കയറ്റി വിടും. അതിനനുസരിച്ച് കൊച്ചുങ്ങൾക്ക് പോ തനിയേ അവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പോലും വയ്യാത്ത അവസ്ഥയായി പോവും. അവിടുന്ന് കൊണ്ടാക്കും. ആഹ് പാവയെ പോലെ കീ കൊടുക്കുന്ന പാവയെ പോലെ കൊണ്ടുപോയി അവിടെ ഇറങ്ങും സ്കൂളിലോട്ട് കയറി ചെന്നു നിക്കും, അകത്ത് കഴിയുമ്പോള്. തിരിച്ച് അതേപോലെ വണ്ടിയെ കേറി. അത് പോ അതിലു ഭേദം കൊറച്ച് ദൂരെങ്കിലും കുഞ്ഞുങ്ങളെ നടത്തിക്കൊണ്ടു ചെന്നിട്ട് അവിടുന്ന് ബസ് കയറ്റി വിടണം. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെല്ലാന്ന് വെച്ചാ.
പിള്ളരും അങ്ങനെയെന്നും അല്ല എല്ലാ സ്കൂളും.
ആഹ് എന്നാലും മിക്ക സ്കൂളുകളിലും കുഞ്ഞുങ്ങളെ അവരവരുടെ വീട്ടിന്റെ വാതുക്കെ വന്നല്ലേ കൊണ്ടു പോകുന്നത്.
പിന്നം ആഹ് അത് നമ്മള് വിചാരിച്ച മാറാ ഒക്കത്തൊന്നുല്ല.
അതൊന്നും മാറ്റാൻ ഒക്കത്തില്ല പിന്നെ.
പിന്നെ
പിന്നെ ഏഹ് സാഹചര്യം ഓരോ ഇത്. ഇപ്പോഴും ആഹ് സൈക്കിള് ചവിട്ടി പോന്നവർ ഇല്ല്യേ എത്രത്തോളം ദൂരെ ജോലിക്ക്. അതാകുമ്പോ വായുമലിനീകരണം ഇല്ല. അപ് പേ നമ്മുടെ കാ എന്തുവാ പെട്രോൾ അടിക്കുന്ന കാശ് ചിലവ് ആകത്തില്ല. നമ്മുടെ ശരീരത്തിന് വ്യായാമം കിട്ടും, ഏറ്റവും നല്ലത് ഞാൻ നോക്കിട്ട് സൈക്കിള് ഓടിച്ചോണ്ട് അടുത്തൊക്കെ പോവാം. ദൂരെന്ന് അല്ല അടു അടുത്ത ഇവിടെ. സൈക്കളിയെന്നും ഓടിക്കാൻ നമുക്ക് അറിയത്തില്ല.
ആഹ് ഓക്കേ.
ഉം കാരണം നമ്മള് ഇപ്പൊ എങ്ങും പോന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യവില്ല പിന്നെ എന്തെങ്കിലും അത്യാവശ്യം. പിന്നെ പോണോങ്കിൽ വണ്ടിയുണ്ട്, അപ്പൊ അതിന് അങ്ങനെ ഒക്കെ ഉപയോഗിക്കുന്നെണ്ട്.
വണ്ടി ഓടിക്കാൻ അറിയാവോ?
ഇല്ല വണ്ടിയുടെ പുറകിൽ ഇരുന്ന് പോകുന്നതുപോലും റിസ്ക് ആണ്.
ആഹ് ഓക്കേ
ഉം
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഡ്രൈവ് ഒന്നും ചെയ്യത്തില്ല.
ഇല്ല ആരുടെ വണ്ടിയ്ക്കാത്തിരുന്ന് പോയാലും സൈഡ് നോക്കി കൊടുക്കാൻ പറഞ്ഞാലും പേടിയാ, കാരണം അവർ. അപത്തവശാൽ നമ്മള് പറഞ്ഞു കൊടുക്കുന്നതിനകത്ത് ആരെങ്കിലും കണ്ണ് വെട്ടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ. ഏഹ് തട്ടിയ ആഹ് അയിനേക്കാലും പ്രശ്നവല്ലേ, അപ്പൊ അതൊരു പേടിയാ അതുകൊണ്ട്. സൈഡ് നോക്കാൻ പോലും എന്നെ ഏൽപ്പിക്കല്ലേന്ന് ഞാൻ പറയും വണ്ടിലിരിക്കുമ്പോ.
ആഹ് നല്ലൊരു കാര്യവാ ഇപ്പോഴത്തെ കാലത്ത് റോഡിൽ ആരും നിയമം നോക്കിയൊന്നും ഓടിക്കത്ത
ആഹ് ആരും നിയമം നോക്കിയല്ലേ കൊണ്ടുവെച്ച് താങ്ങിത്തരും നമ്മള് നേരെ പോയാലും കൊണ്ടുവച്ച് താങ്ങിത്തരും. അതുകൊണ്ട് അതൊക്കെ പേടിച്ച് ഭയനുവാ പോന്നത്. പിന്നെന്താ വേറെ ഒന്നുവില്ല ഇനി പിന്നെ വിളിക്കാം.
ഓക്കേ ശരി
ഓക്കേ